ലോ
ഹലോ ആഹ് കേൾക്കാമോ ആഹ് പറഞ്ഞോ പറഞ്ഞോ
പിന്നെ സുഖണോ
ആഹ് സുഖം ഇങ്ങനിരിക്കുന്നു
എന്താ പരിപാടി ചായയൊക്കെ കുടിച്ചായിരുന്നോ
ആ ചായ കുടി കഴിഞ്ഞു പയനവിടെ മേരി ന്നു അവിടത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞോ?
ഇല്ല ചായ കുടിക്കാൻ ഇതാ എടുത്ത് ഫ്രണ്ടില് വെച്ചൊണ്ടിരിക്ക്ണ്
ആ ചായെടെ കൂടെ എന്തോ കടിയൊക്കെ ഉണ്ടോ?
ചായയുടെ കൂടെ ഒരു വാഴക്കപ്പവും ഒരു മുട്ടബജിയും പിന്നെതെ ഉള് മറ്റേ ഉണ്ണിയപ്പോ ഇരിക്കിന്ന്
ഉം ഉം അതെന്ത് പൊറത്ത്ന്ന് മേടിക്കുവോ പൊറത്ത്ന്ന് മേടിച്ചോ
ആ പുറത്ത്ന്ന് ആ ഇല്ല ഇല്ല പൊറത്തൊന്ന മേടിച്ചണം വീട്ട വീട്ടിലുണ്ടാക്കണ വളരെ കുറവാണ്
ആണല്ലേ ആ എല്ലാ സൊക്കെ ഉണ്ടാ മേടിക്കോ?
ഞങ്ങളോ ഇല്ല അങ്ങനെ എല്ലാ ദിവസൊന്നും മേടിക്കൊന്നുല്ല പൊറത്തോട്ട് ഇങ്ങനെ പോകുന്ന ദിവസങ്ങളില് വരുമ്പഴത്തേക്ക് ഒന്നോ രണ്ടോ പലഹാരം എന്തേ ഇങ്ങനെ വാങ്ങിച്ചിട്ട് വരും അല്ലെങ്കിൽ പിന്നെ ഇവിടെ പിന്നരൊക്കെ ബിസ്കറ്റും ഒക്കെ അടച്ച വരി വെച്ചേക്ക അപ്പൊ പിന്നെ മിച്ചറൊ വാങ്ങിച്ചു വെച്ചേക്കും മിച്ചർ അച്ചപ്പോ എന്തേലും വാങ്ങിച്ചു വച്ചേക്കും
ആന്ന ആ മഴയൊക്കെ ഉണ്ടാ
മഴ ഇന്നിപ്പോ മഴയില്ല രാവിലെ പക്ഷെ പെയ്തായിരുന്നു കൊറച്ച് കൊറച്ച് പെയ്തിരുന്നു- പക്ഷെ ഉച്ചക്കൊക്കെ നല്ല വെയില് നല്ല ചൂടൊക്കെ ഉണ്ട് അങ്ങനെ
ആ ഈ ഇവിടെ മഴയില്ല ഇന്ന് ഇന്ന് മെയിലാട്ടിക്കു അടാ
പുറത്തോട്ട് ഉച്ചക്ക് പുൊറത്തോട്ട് ഇറങ്ങിയപ്പോണ്ടാണ് ഒരു ചേരക്കുട്ടം മരത്തില് ചുറ്റി വരിങ്ങി കിടക്കും
ആ
ആ ഞാനിങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും മൈലാഞ്ചി മരത്തിൽ ഇങ്ങനെ പൂങ്ങ കാരി കിടക്കണം
പേരെന്നാണ
ചേര തന്നെയാണെന്നാണ് എന്റെ ഒരു ഇത് പുറത്ത് കറുപ്പും അ അടി മഞ്ഞയ വെള്ള എന്താവായിരുന്നു
ഉം എന്നിട്ട് പോയ അത്
ഞാനൊരു കല്ലെടുത്ത് എറിഞ്ഞ് കൊടുത്തു ഞാൻ വിചാരിച്ചു സാധനം അപ്പുറത്തെ വിളല് അപ്പറത്തെ വീ ചെറ്ത മതിലിന്റെ അവിടെയാണ് നിന്നത് ഞാൻ വിചാരിച്ചു ആ അപ്പുറത്തെ വീ വീട്ടിലോട്ട് പോകന്ന് വിചർച്ചപ്പം ശെടാ അതിപ്പുറത്തന്നെ വന്ന്
ആ ഞങ്ങളടാ ചേരശല്ല്ല മൊത്തം ആണ്ണല്ലി ശല്യോ ആ ആണലിയാ
പിള്ളോരൊക്കെ ഉണ്ട സൂക്ഷിക്കണം ആ സാധനം ചെത് കടിച്ചാലും പ്ര വലത് കിച്ചാലും പ്രശ് നമ്മൾ അങ്ങോട്ട് ചെന്ന് ഉപദ്രവിച്ചില്ലേലും ഇങ്ങോ ട്ട് വന്നോളൂ മറ്റു പാമ്പു കാണന്നുണ്ടായി സൗണ്ട് കേട്ട പൊയ്ക്കളയേ അതിപ്പം ആ അത് സൗണ്ട് കേട്ടാലും പോകൂല അത അവിടെ അതല്ലേ ഈ സാധനത്തിനെ കണ്ടാൽ കൂടെ അറിയാൻ കൂടെ പറ്റില്ല വിയലയുടെ നിറ ആണേ ഉണങ്ങി കിടക്കണ കരിയില പുറത്ത് ഇത് ഇട്കിടന്നാലും അറിഞ്ഞുടാ മറ്റേ മഴന്നാണെങ്കിൽ കുതിർന്ന കിടക്കൂലേ
ആഹ് ആഹമ്
ത്തി കിടന്നാലും അറിഞ്ഞൂട അമ്മാതിരി
ആഹ് ഇവിടെ ഇവിടെ മൊത്തം അങ്ങടെ പുറവശത്ത് മൊത്തം അയ്യ ഒക്കെയാ അങ്ങ അവിട്ന്ന് കേറുന്നയ
ആഹ് എന്തുവാരുന്നു പുറകില്
അയ്യം അയ്യം പറമ്പ് പറമ്പില്ലയോ
പറമ്പ് ആ ആ നമ്മള് ഇവിടെയും വയലെന്നെയാണ്
ആ എന്തുവാ ആണോ ആഹ് ഞങ്ങളിവിടെ അയ്യോന്നൊക്കെയ പറ- പറയുന്നെ
അയ്യം ആഹ് നമ്മളെവിടെ അയ്യൊന്നൊക്കെ പറയണ- ചീത്ത സാന- അയ്യം അയ്യം കൊള്ളൂല്ലാന്ന് പറയും
ആഹ് ആഹ് ആഹ് ഞങ്ങള് ഈ ഒരു പാട് കാടക്കെയാട്ട് കിടക്കത്തില്ലെ നമ്മടെ പറമ്പ് ആ അതിനെയാ പറയുന്ന- അയ്യോ ന്ന്
നമ്മളിവിടെ ഇങ്ങനെ തന്നെയാണ് മം അങ്ങനെ ആ അങ്ങനെചേര പോയി മീനോ
ആഹ്
മീനെ കിട്ടും പക്ഷെ ഇച്ചിരി വിലയുണ്ട് നല്ല വിലകൂടല ഇപ്പഴ്
ആ ആ ആമല്ലേ ആ
അമ്പത് രൂപക്കെ ഈ മീനിൻന്റെ എന്ന വച്ചാൽ തോനെ ഇറങ്ങി കിടക്കണ സീസണൊക്കെ ആണെങ്കിൽ അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് തോനെ കിട്ടും ഒരു നൂറ് നൂറ്റമ്പത് കണക്കിനൊക്കെ ഞങ്ങൾക്ക് അമ്പ രൂപ കിട്ടും ഞങ്ങ ഇവിടെന്നും തൂക്കി വാങ്ങണ കണക്കല്ല ഞങ്ങളി ഈ നല്ല മാർക്ക് എന്ന വെച്ചാൽ പുറത്തോട്ടുള്ള വലിയ മാർക്കറ്റിലോ മറ്റോ ഒക്കെ പോകുമ്പോഴത്തേക്കാണ് തൂക്കി അങ്ങനെ തൂക്കി കൊടുക്കാറോ അവിടെ ഇങ്ങന അമ്പത് രൂപയ്ക്കോ നൂറ് രൂപക്കോ ഒന്നും കിട്ടില്ല പക്ഷെ ഞങ്ങടെ ഈ വീടിന്റെ ഫ്രണ്ടിലൊക്കെ പെട്ടി ഓട്ടയിലൊക്കെ കൊണ്ട്പോകും അപ്പൊ ഇങ്ങനെ അവരിങ്ങനെ പറയും ഇപ്പൊ മൂന്നെണ്ണം നൂറ് ഇല്ല ഇപ്പഴ് പറയുനേന്ന് പറയുമ്പം മൂന്ന് വങ്കടയോ കൊഴിയാളയൊ വലിയ മീനൊക്കെ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ചിലപ്പോം രണ്ട് വങ്കട മീന് നൂറ്റമ്പതായിരിക്കാം അങ്ങനെ അങ്ങനെ ആഹ ഇപ്പം ചെറിയ കുഞ്ഞ് ചൂരയാണേൽ പോലും നൂറ് രൂപയ്ക്കാണ് വാങ്ങാറ് അല്ലേ പിന്നെ ക്ക് ചെറുതൊക്കെ ഇപ്പൊ മൂന്നും നാലും ചൂരയായിരിക്കും അമ്പത് രൂപക്ക് ഞങ്ങക്ക് തരണേ മീൻ ഉള്ള സീസൺസ് ഞങ്ങൾക്കിവിടെ രണ്ടു മൂന്നുആള്ക്കാര് കൊണ്ട് വരുന്നേ നല്ല മീനാണ്
ആ ഞങ്ങൾക്കിവിടെ അങ്ങനെ മീൻ കിട്ടാൻ ഇച്ചിരി പാട
ആഹാ
ആ ഇപ്പം ഇപ്പം മീൻ കൂട്ടാറുണ്ട് മീൻ ഉണ്ട് പക്ഷെ ഇപ്പൊ ഈ സീസൺ ആയോണ്ട് ബോട്ടൊക്കെ ഇറങ്ങാൻ ഇപ്പൊ പാടായോണ്ട് ഇവിടെ മീൻ ഭയങ്കര പാട് കിട്ടാൻ ഞങ്ങടെ ഈ ഏരിയ മീൻ മീ മീന്റെ ഏരിയാ
ആ ഞങ്ങടെ ഇവിടെ ഡെയിലി മീനൊക്കെ കൊണ്ടുവരും പക്ഷെ ഇച്ചിരി വേല കൂടുതലാണ് നമ്മളീ മിഡിൽ ക്ലാസ്സിനൊക്കെ വാങ്ങാൻ കൊറ ച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ ഡെയിലി എന്നും നൂറും നൂറ്റി മ്പതും ഇരൂനൂറുരൂപയൊക്കെ മീനിന് ചിലവാക്കിയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയേ ക്കണം ഇപ്പൊ മന്ത്‌ലി എത്ര രൂപം പോകും ആ പിന്നല്ലാണ്ട് അങ്ങനെ കൊറെ പോം അങ്ങനെ വിലക്ക് ഇപ്പം മീൻ വാങ്ങാൻ കൊറച്ച് കഷ്ടപ്പാടാണ്
ആ ആന്നല്ലേ പിന്നെ എന്ത് പച്ചക്കറിയെ ക്കെയാണോ എല്ലാർക്കും ഇഷ്ടം പച്ചക്കറിയെക്കെയാണോ എല്ലാ ഇഷ്ടം
പച്ചക്കറി അല്ല നമ്മളിവിടെ ഉണക്കമീനൊക്കെ കൂട്ടും
ആ
ആ ഒണ നമ്മളിവിടെ ചാള ഒണക്കിയതിന്റെ ആൾക്കാരാണ് എന്നുവെച്ചാ അതാണ് ഇഷ്ടം ഇവിടെ എല്ലാർക്കും ചാളയാണ് ഇഷ്ടം ചാളെരെ പുളിപ്പും നൈസാണ് ഉപ്പും പുളിപ്പു ക്കെക്കൂടെ ഉള്ളോണ്ട് അതിന പോയി ട്ട് ഉള്ളിയൊക്കെ ഇട്ട് പൊച്ചിട്ട അങ്ങനെ കൂട്ടും ചിലപ്പോ ഇങ്ങനെ കറിയൊക്കെ വയ്ക്കും അങ്ങനെയൊക്കെ ചെയ്യും
എന്ത് ഈ ഒണക്ക മീനോ
ആ ഒണക്ക മീന് കറി വെക്കും പിന്നെ പൊരിച്ചെടുക്കും പിന്നെ ചമ്മന്തി അരക്കാറൊണ്ട്
ആ അതെ കറി വെക്കുന്നോന്നും ചെയ്തിട്ടില്ല ഉണ്ടുണ്ടോ ഉണക്കമീൻ എല്ലാം ഉണ്ട് വർക്കൊക്കെ ചെയ്യും ഞാൻ കാ റിയൊന്നും വച്ചിട്ടില്ല ഇതുവരെ
കറിയൊക്കെ വെക്കും ഇവിടെ ക്ലാത്തി മീൻ കറി വെക്കും പിന്നെ ക്ലാത്തിയ ഒക്കെ അറിയാമോ മീന്
ആഹ്
ഈ കരിമീൻ പോലെ ഇരിക്കും പക്ഷെ നല്ല കട്ടിയാണ് അയിന്റെ തൊലിക്ക്.
ആഹ് ആന്നോ ആഹ് എനിക്കറിയത്തില്ല ഉം
ഉള്ള ഇ വരെ മീന് കരിമീൻ കണെ രിക്കും പക്ഷെ കരിമീനല്ല വാള മീനൊക്കെ അറിയാമോ
ആഹ് വാളെ അറിയാം വാളെ അറിയാം
ആഹ് അതിനെ വേറെ എന്തോ ഒന്നുടെ പറയും എന്തോവാണോ പറയണ്ട അതൊക്കെ എങ്ങനെ അതൊക്കെ കറിയൊക്കെ വയ്ക്കും
ഉം ഉം ഇന്ന് ഇന്ന് വല്ലാം കിട്ടിയരുന്നാ മീൻ
ഇന്നോ ഇന്ന് നമ്മള് വാങ്ങിച്ചില്ല
ല്ലില്ലേ ആഹ്
ഇന്ന് ആഹാരം ക്ക് പൊറത്തന്നായിരുന്നു
ആഹ് പൊറത്തന്നൊക്കെ മേടിച് കഴിക്കുവോ
പൊറത്ത്ന്നൊക്കെ വാങ്ങിച്ചു കഴിക്കും പൊറത്ത് പോവുമ്പോ നമ്മള് പുറ പൊറത്തന്ന്ന്നെയാണ് കഴിക്കാറ്
കഴിക്കാരാ എല്ലാർക്കും അതാ ഇഷ്ടം
അല്ല അങ്ങനെ ഇഷ്ടം അങ്ങനെ ഒന്നുല്ല ഇപ്പ നമ്മളിപ്പ എന്തേലും ഇപ്പ ചെലപ്പഴെ ഇപ്പൊ എനിക്കൊക്കെ ഇങ്ങനെ പൊറത്തോട്ടൊക്കെ പോകുന്ന സമയത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊണ്ട വന്നാ എനിക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്ന്ന്വെച്ച എനിക്ക് ചിലപ്പോ വയറ്റ്ന്ന് പിടിച്ചന്നും വരില്ല
ആഹ് അഹ്
അപ്പൊ പിന്യ എ പക്ഷേ എനിക്ക് വെഷപ്പ് വരെല്ല ഞാൻ പിന്നെ പൊറത്തോട്ട് പോമ്പോ എന്തേലും മിനറൽ വാട്ടർ എന്തെലും ആഹ് അങ്ങനെ എന്തെലും വാങ്ങിച്ചു വെച്ചേക്കും വിശപ്പൊക്കെ വറ അത്രപോരു രണ്ട് മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും വെശപ്പ് വരണേ
ആഹ് ആണ്
എതെലും ഹോട്ലിൽ കെറിട്ട് എന്തേലും കഴിക്കും
എന്ത് വല്ല പഠിക്കാൻ വല്ലം പോുന്നുണ്ടോ
ആഹ് ഞാൻ പഠിക്കാ ഞാൻ വീട്ടമ്മയയൊന്നും ഞാൻ പഠിക്കുവാ ക്കാണ്
ആ ഞാനും
ആണ് അല്ലേ
ആന് ആന്
അങ്ങനെ
ഉം
അങ്ങനെ എന്തെലും ഒക്കെ ചെയ്യും അങ്ങനെ ഡെയിലി ഇപ്പ പിന്നെ കുറച്ച നാളുക കൊണ്ട് ഡെയിലിതന്നെയാണ് കഴിക്കാറ് എപ്പോഴും പുറത്തോട്ട് പോക്ക് തന്നെ
ആഹ ആഹ
ഇന്നും പോയി ഇനി നാളെയും പോണം
ഹ ഹിയ് ആ എന്താ വണ്ടി ഉണ്ടോ വണ്ടി പോവ
ഇല്ലല്ല ഞങ്ങള് ആന വണ്ടി ആൾക്കാരാണ്
ബസ്സ ആഹ് ഇപ്പൊ ഇന്നു മുതൽ സൗജന്യ ആക്കിയല്ലോ ഇനി എന്തോ വേണം
ടിക്കറ്റ് എടുക്കണം സീറോ ടിക്കറ്റ് ടിക്കറ്റ് എടുക്കണം നമ്മള് സ്ഥലം പറങ്ങി ടിക്കറ്റ് എടുക്കണം ആഹ് ഞൻ പറഞ് ടിക്കറ്റ് എടുക്കാണ്ടിരുന്ന അഞ്ഞൂറ് രൂപ പിഴ തന്നെയാണ്
ആണല്ലേ ആഹ ആ എന്തായാലും പൈസ കൊടുക്കണ്ടല്ല അത്ര പൈസ നമ്മടൊയിരിക്കുവല്ലോ
നമ്മൾ ഒക്കെ വിചാരിച്ചെന്ന് വെച്ചൽ ഒന്ന് രണ്ട് ബസ്സൊക്കെ കാണും എന്നാണ് വിചാരിച്ചു ഇതിപ്പം ഞാനൊക്കെ ചെന്ന ബെസ്റ്റ് സ്റ്റോപ്പില് നിന്നപ്പോ കൊണ്ടാണോ ബസ് എല്ലാം പ്രിയദർശിനി സൗജന്യ യാത്ര മാത്രമേ ഉള്ളൂ ഒരു ഒന്നോ രണ്ടോ മൂന്നോ നാലോ ബസ്സ് മാത്രം സിറ്റി ഫാസ്റ്റ് സൈഡിൽ ഒതുക്കിയിട്ടിട്ടുണ്ട് ബാക്കി എല്ലാം സൗജന്യംയാത്ര
ആഹ പക്ഷെ ആ തിരക്കും ഉണ്ട് കേട്ടോ അതിനനുസരിച്ച്
നല്ല അല്ല സാധാ ഓടിനറി ബസ്സണ് അവര് പ്രിയദർശിനി
ആഹ ആന് ആണ് ഞങ്ങടെ ഇവിടെ അങ്ങനെ തന്നെ ആ
ഫാസ്റ്റില്ല എനിക്ക് മിക്കവാറും ഇവര് ഫാസ്റ്റ് നൊക്കെ ഡബിൾ ചാർജ് ആക്കും
ആ ആക്കുമായിരിക്കും
ആക്കുവാരിക്കും കാരണം വച്ചാൽ ഇവര് ഈ ജസ്റ്റ് ട്രയൽ തൊണ്ണൂറ് ദിവസത്തേക്കോ നൂറ് ദിവസത്തേക്കോ എന്താണ്
ട്രയല് നോക്കുന്നില്ലേ ആഹ ആഹ ആഹ
പിന്നെ മ്
അങ്ങനെ അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും ഇതിനാൽ ഇടക്ക് ആതിനാൽ ഇടക്ക് ഇപ്പ എന്തുവാണ് ഇങ്ങനെ ഇപ്പോ ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ അറിയാൻ പറ്റുവല്ലോ എങ്ങനെയാണ് കണക്ക് കാര്യങ്ങളൊക്കെ മാസ കണക്ക് നഷ്ടത്തിലാണ് ഇതിപ്പോ ഗവൺമെന്റില് കെ സാർ സിസിക്ക് കൊടുതൊണ്ടിരിക്കുന്നു
ആന്ന്
ആ അവര് ഇങ്ങോട്ടാണ് കൊടുക്കുന്നത് തൊണൂറ് ദിവസം കെ സാർ ടി സിക്ക് ഇങ്ങോട്ട്
പിന്നെ കൊറേ പേർക്ക് കൊറേ പേർ ഒക്കെ നല്ലതുവാ
നല്ലത് തന്നെയാണ് പക്ഷെ ഒരു പത്ത് വയസിന് എന്നു വെച്ച് ഈ ചിലപ്പോ ഈ ഗവൺ അതുമല്ല ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടാൻ പോകുന്ന ഗവൺമെന്റ് എംപ്ലോയിസ് ആയിരിക്കും കാരണം വെച്ചാ അവടെ സാലറി ഒക്കെ നല്ല കുറയും
കൊറയാതാ ശരിയാന്നാന്
എങ്ങനെ ആങ്കിൽ പിന്നെ എല്ലായിടത്തൊന്നും ഇത് വരും കാരണംന്ന് വെച്ചാ കെ എസ് ആർ ടി സിക്ക് ഇത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബസ്സ് പണിമുടക്കൊക്കെ വരും എന്ന ഗവൺമെന്റ് എംപ്ലോയീസ് കൊടുത്തില്ല എന്ന് വെച്ച അവർക്ക് ഫണ്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവര് മറ്റേ സമരത്തിലും പോവും എല്ലാം കൊണ്ടും ഇനിയിപ്പോ ഇനിയിപ്പോ എന്താലും സമരം തന്നെ ആയിരിക്കും കാരണംന്ന് വെച്ചാൽ ഇപ്പം കൂടിപ്പോയ ഒരു മാസം ഇത്നഖം വച്ചിട്ട് ഇവര് ഇവര് ഈ മാസ കണക്ക് എന്തുവാണ് എടുക്കാറ് ഇങ്ങനെ നഷ്ടം ലാഭമൊക്കെ ഒരു മാസ ത്തിന്റെ ഇത് വെച്ചാണ് എടുക്കാറ് അപ്പൊ ഇതിനാൽ ഇട ഇപ്പം ഇതിനാൽ ഇടക്ക് വരണ കണക്കുകൾ എല്ലാം കൂട്ടിയും കീഴിച്ചും എടുത്ത് വരുമ്പോഴത്തേക്കും മുന്നത്തെക്കാട്ടിയും കുറവാണ് എന്നുണ്ടെങ്കിൽ അവര് രണ്ട് മൂന്ന് മാസം ക്കെ എന്ന വെച്ചാ രണ്ടണ്ട് മാസമ ഒക്കെ ചിലപ്പോ ഈ ഒരു ഇതിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും കുറവാണ് എന്നുണ്ടെങ്കിൽ എല്ലാരും ഇങ്ങട്ട് ഇറങ്ങും എന്ന് വച്ചാ ഗവൺമെന്റ് എംപ്ലോയിസ് ആയാലും എല്ലാരും ഇറങ്ങും ഗവൺമെന്റ് ഇങ്ങോട്ട് കെ സാർ ടിസ്സിക്ക് കൊടുക്കണല്ലേ ഒരു ദിവസം എത്ര ബസ്സും അന്ന് കേരളത്തില അപ്പൊ എന്തോരം പെട്രോൾ ചെലവാ
എന്നാ ആ എന്നാ
പിന്നെ കുറച്ചരു നഷ്ടത്തിലകും അങ്ങനെ ഇനിയിപ്പ എന്തായാലും ഈ നൂറ് ദിവസം ബാക്കി അറിയാം
ആ എന്നാ ശരി എന്നാ